ഹലോ
ആഹ് പറയടീ
എടി ഞാനാണെങ്കി നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ.
ചോയ്ച്ചോ
ആഹ് നിൻ നിന്റെ മനസ്സി ഇപ്പ തങ്ങി കെടക്ക്ന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളരു നല്ല ഓർമ്മ എന്താണ്. എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റൊ. അത് യാത്രയാണോ. വേറെ കോളേജ് വേറെ എന്തെങ്കിലും കാര്യ ആണോ
അതിപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്ന നമ്മള് സ്കൂളിലെ കാര്യങ്ങളൊക്കെ.
ആ നല്ല ഓർമ്മകളുണ്ടെങ്കി എന്താണ് നിന്നി ഇപ്പഴത്. ഇങ്ങനെ നല്ല നമ്മള് ചെർച്ച് ചെയ്യുന്ന
കൊറേ ഉണ്ട് പക്ഷെ ഒന്നും എന്തുവാ അതിനോടൊപ്പം തന്നെ കൊറെ അബദ്ധങ്ങള ഉണ്ടല്ലോ. നമ്മള് പണ്ട് ചെയ്ത അതൊക്കെ ഇപ്പ ആലോചിക്കുമ്പോഴത്തേക്ക് ക്കോട്
അ
നല്ല ഓർമ്മേളേന്ന് പറയുമ്പ ഫ്രണ്ട്ഷിപ്പാടി എനിക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ എല്ലാ ഫ്രണ്ട്സും കിടില ഫ്രണ്ട്സു ആണ്. അതില ആരുമീ ഉം
ഉം പറഞ്ഞോ
അതിന്റെ ഇപ്പൊ നമ്മൾഈ റീൽ ലൊക്കെ കാണാറില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വെശം പാമ്പ് എന്നൊക്കെ. വിളിച്ചൊണ്ട് പക്ഷെ അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ല
എൻ്റെ കോളേജ് ലൈഫിൽ അതേം ഉള്ളായിരുന്നു
എനിക്ക് കോളേജ് ലൈഫിലും കിട്ടിയിട്ടില്ല
പക്ഷെ നമുക്ക് എന്തെങ്കിലും വിഷമോ ഒക്കെ ഉണ്ടാവുമ്പോം ഇങ്ങനെയൊക്കെയ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവുന്നത് വളരെ ഭയങ്കര ഭയങ്കര നല്ലൊരു ഇതാണ് നമ്മളല്ലെ ആ ട്രോമയിലൊക്കെ അങ്ങ് വീണു പോ
സത്യം നമ്മളെ കേൾക്കാൻ ഒരാളെങ്കിലും ഉള്ളത് ഇറ്റ്സ് എ ബ്ലസ്സിംഗ
സ്കൂൾ കാലത്തിലാണെങ്ക അല്ലെങ്ക സ്കൂൾ തൊട്ടുള്ളവരിപ്പോഴും ഉണ്ടാ ജീവിതത്തിൽ
ഉണ്ട്
നീ ശരിക്കും ആ പഴയ സ്കൂൾ കാലം മിസ് ചെയ്യുന്നില്ലേ
പിന്നെ ഇല്ലാതെ
ഇപ്പൊ ആലോചിക്ക അന്നത്തെ കാലത്തേക്ക് ടൈം ട്രാവലൊക്കെ ചെയ്ൻ പോകാൻ പറ്റി ഏ എന്തെല്ലാം കാര്യങ്ങള് മാറ്റാരുന്ന് നല്ല രീതിൽ ആക്കരുന്ന്
എന്തെല്ലാം അബദ്ധങ്ങൾ തീരുത്താര്ന്ന്
സത്യം
അയ്യയ്യോ എന്തെല്ലാം പൊട്ടക്കുഴീച്ചെന്ന് സത്യം പറഞ്ഞാ ആഹ് വലിയ അബദ്ധങ്ങളിലൊന്നും ചെന്ന് വീഴാത്ത എന്തോ ഭാഗ്യം
സത്യം
വീണിരുന്നെങ്കിൽ ഒരു കയറിൽ അവസാനിക്കുകായിരുന്നല്ല
പക്ഷെ അടിപൊളി ആയിരുന്നു അന്ന് നമ്മള് പേടിച്ച കാര്യങ്ങളൊക്കെ ഇപ്പ ആലോചിക്കുമ്പഴ്ത്തേക്കും സത്യം പറഞ്ഞാ ചിരിയാ വരുന്നത്
ആഹ് ഇപ്പൊ നീ ഇപ്പൊ എന്ത് ഇപ്പൊ നീ ഇപ്പൊ ഈ നമുക്കൊരു ജോലിയൊന്നും ഇല്ലാത്തത് നിന്നെ വല്ലാതെ അലട്ടുന്നില്ലേ
പിന്നെ ഇല്ലേ ഇല്ലേെന്നോ വീട്ടിന്ന് കുത്തലും
എല്ലാം കൊണ്ടും നോക്കുന്നുണ്ടടി ഞാനും ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വല്ല പാർട്ട് ടൈം ജോബ് അങ്ങനെ നോക്ക് നോക്കാന്നും വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവണില്ല
സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയും പ നമ്മള് ഡിഗ്രിൊക്കെ പഠിച്ചാലും നമുക്ക് ഒരു ജോലി അതാ പറഞ്ഞെ എന്ത് ചെയ്യാന്ന്ട്ട അറിയാൻ വയാ പക്ഷെ നമുക്ക് എങ്ങും ഒരു ജോലി കിട്ടുന്നില്ല നമ്മള് ഒരിടത്ത് ചെല്ലുമ്പോൾ ഡിഗ്രിയേ ഒള്ളൂ എല്ലാവരും വേറെ വേറെ കോഴ്സൊക്കെ പഠിക്കുന്നു പക്ഷെ അതിനൊക്കെ പഠിക്കാൻ ഒരുപാട് പൈസയാണ് നമ്മടേൽ അത്രയും ഇല്ല പക്ഷെ നമ്മക്കും ജോലിയാണോന്നുണ്ട് ടെക്നോ പാർക്ക് പാർക്കില് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നല്ല കൊളീഗ്സ് വേണംന്നുണ്ട് പക്ഷെ നമുക്ക് എന്താടി ഇതൊന്നും കിട്ടാത്തെ
അതിപ്പോ എന്താ പറയുന്നേ
നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഡിഗ്രിയൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് ബസ്സി വലിഞ് കേറി കോളേജി പോയി ക്ലാസ് കട്ട് ചെയ്ത കഷ്ടപ്പെട്ട് പഠിച്ച് എന്നിട്ട് നമ്മുടെ ഡിഗ്രക്കൊന്നുരു വെലയില്ലെന്നുള്ളതാണ്
സത്യം അല്ലേ
എല്ലാ ഡി ആഹ് ഡിഗ്രി ഡിഗ്രി ഇപ്പൊ നോർമലായി പ്ലസ് ടു ക്വാളിഫി കഷൻ പോലെ തന്നെയാണ് ഇപ്പ ഡിഗ്രി
ഉം
ഡിഗ്രിയക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷനാ ആഹ് നമ്മളോട് പണ്ട് പഠിച്ചൊരു കൂട്ടുകാരി ഇപ്പൊ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ആഹ് പക്ഷെ ആ അധികം ഇതൊന്നും ഇല്ല ത്ത നമ്മളെ അവൾ നമുക്ക് അവളെ എനിക്ക് അവളെ കാണുമ്പോൾ ഞാൻ എടക്ക് വെച്ച് കണ്ടപ്പ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്ന് നമ്മൾ എന്താടി ഇങ്ങനെ ആയി പോയത്
അയ്യോ
നമ്മൾ പഠിക്കാതിരുന്നില്ല
വേറെ എന്തെങ്കിലും അതിനായിട്ട് ബേസിക് എന്തെങ്കിലും പഠിച്ചാലും മതി
എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ നി നിന്റെ മനസ്സിലുള്ളതെന്തോ ഒരിത് നി എന്താവണം
അങ്ങന ഇല്ലടി എന്തുവായാലും നല്ലൊരു ജോലി ഒപ്പിക്കണം അത് തന്ന
ഞാനിപ്പ കറന്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുന്നുണ്ട് അത് നല്ലൊരു കോഴ്സാണ് അഹ് നല്ല ഓപ്പർ ച്ചൂണിറ്റീസൊക്കെ ഒക്കെ ഒണ്ട് പക്ഷെ നല്ല പഠിക്കാനും പൈസുണ്ട്
ഉം പൈസാവും
ഇതെല്ലാ ആഹ് നല്ല പൈസയാവും അതിനിപ്പോ വൺ ലാക്ക് അത്രണ്ട്
നീ അപ്പ മെഡിക്കൽ കോഡിങ്ങ് വിട്ടോ
എനിക്കറിഞ്ഞൂടാ എല്ലാത്തിനും പൈസയുണ്ട്
അതെനിക്ക് തോന്ന്ന്ന് നമ്മള് അതുവായിട്ട് ഒന്നാമത് നമ്മൾടെ ഫീൽടല്ല പിന്നെ ആഹ് എക്സാമും പാടാണ് പിന്നെ നമ്മള് വർ ക്കിന് കേറുമ്പഴും സാലറി ഒക്കെ കൊറവാ പ്രഷറൊക്കെ ഒണ്ടെടി കൊറച്ച് ഡെഡ് ലൈനൊക്കെ വെരും ഉം കോഡിങ്ങിന്റെ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലതാണ് നീ നോ
ആഹ് ഞാൻ നോക്കിട്ടുണ്ടെടി അതൊക്കെ കൊള്ളാം കൊഴപ്പല്ല നല്ലതാണ്
എന്നിട്ടെന്താ ഡ്രോപ്പെയ്തത്
ഞാൻ പിന്നെ എനിക്കൊര് ഇൻട്രസ്റ്റ് തോന്നിയില്ല നമ്മളൊര് ഇപ്പൊരു കോഴ്സ്നെ പറ്റി കേക്കുമ്പഴത്തേക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നൂലെ അങ്ങനൊന്നും തോന്നീല അതോണ്ട് ഞാൻ പിന്നെ
നിന്റെ ഒരഭിപ്രായത്തി ഒരു നല്ല കോഴ്സ് ഏതാണ്
നീ ആഹ് ലോജിസ്റ്റിക്സ് നോക്കാണ്ടാ
ലോജിസ്റ്റിക്സ് പഠ്ച്ച ഒരുപാട് പേരെ എനിക്കറിയാം പക്ഷെ അവരെല്ലാം പറ പറയുന്നുണ്ട് ഇപ്പൊ കറൻല് എന്റെ അനി എൻ എനിക്കറിയാവുന്നൊരു കൊച്ചുണ്ട് അവള് ലൊജിസ്റ്റിക്സ് എട്ത്തത് അപ്പം എന്റെട്ത്ത്ർഞ്ഞു സാലറിയില്ല പക്ഷെ നമ്മള് അമ്പതിനായിരം ഒര് ഒരു ലക്ഷം ഇപ്പം ലൊജിസ്റ്റിക്സ് വൺ ഇയർ പഠിക്കണെങ്കി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇപ്പൊ കറൻലി ഒള്ള ഫീസ് അപ്പൊ ആറ് മാസാ ണെങ്കി ഒരു ലക്ഷം രൂപയാ ഞാൻ തെരക്കി പക്ഷെ എന്താ പറയാ നമ്മളെ ശമ്പളം പതിനഞ്ച് പതിനാറ് അതൊക്കെ കാണൂ ചെലപ്പോ ചെലയിടത്ത് അതുപോലും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് അത് പഠ്ച്ച് ട്ട് ഒരു ഉപയോഗം അത് പഴിച്ച് നമുക്ക് കേക്കുമ്പോ നല്ല ഇതുണ്ട്. പക്ഷെ നമ്മള് ചെന്നെറങ്ങുമ്പഴേ അതിന്റെ ഇത് മനസ്സിലാവത്തൊള്ളൂ
ആഹ് ആഹ് പക്ഷെ എന്റെ സീനിയേഴ്സായിട്ട് പഠിച്ച രണ്ടു പേർക്ക് ജോലി കിട്ടി. പിന്നെ എന്റെ അതേ ബിയെറി തന്നെ പഠിച്ച് കൊമേഴ്സില് ഒരു കൊച്ചിന്. അല്ല ബികോമില് ഒരു കൊച്ചിന് ജോലി കിട്ടി. ഐ ത്തിക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പ്ലേസ്മെന്റ് ഒള്ളോട്ത്തൊക്കെ പോയിക്കഴിഞ്ഞാ കൊള്ളാടി. പക്ഷെ സാലറി കൊറവാണ് അത് ശെരിയാ സ്റ്റാർട്ടിങ് പതിനെട്ടെക്കെ കി ട്ടൂ പൊറത്തോട്ട് പോയി കഴിഞ്ഞാ നല്ലതാണ്. ഡിഗ്രി ഒണ്ടെങ്കി കിട്ടും. തെ
ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഒള്ളടത്ത് നമ്മൾ പഠിക്കണം. അതാണ് മെയിനായിട്ട് നമ്മള് ശ്രെദ്ധിക്കേണ്ട കാര്യം നമ അവര് നമുക്ക് സർട്ടി ഫിക്കറ്റൊക്കെ തരും. പക്ഷെ അത് ഇന്റർനാഷണലി വാല്യൂഡ് ആണോന്ന് നോക്കണം.
ഓഹ്
ഇല്ലെങ്കി നമ്മുക്ക് കൊറേ ക്രാക്കെയ്യേണ്ടി വെരും. ഇന്റർവ്യൂസ് പക്ഷെ കിട്ടാനൊക്കെ പാടാണ്. പിന്നാ നിനക്ക് എവിടെ പോയി നിന്ന് പഠിക്കണം എന്നൊക്കെയാണോ മനസ്
ആഹ് എനി ക്കി ഇവ്ട്ന്ന് മാറി നിന്ന് പോണംന്നുണ്ട്. വീട്ടിന്നൊക്കെ ഒന്ന് മാറി നിന്ന്. എന്ന് വെച്ചാ നമ്മളെപ്പഴും സ്കൂളില് കോളേജില് എല്ലാം ഈ ചുറ്റുവട്ടത്തല്ല്. ഫുള്ള് എല്ലാ കാര്യങ്ങളും വീട്ടിന്ന് രാവിലെ പോണ വൈകിട്ട്ന്ന് എല്ലാം അതേപോലെ. അതീന്നൊക്കെ ഒന്ന് മാറിട്ട് കൊറച്ചൂടി സ്ഥലം കാണാനെങ്കി മറ്റ് എവിടെങ്കിലും പോയി നല്ലൊരു കോളേജ് നോക്കണം ഇന്ന്ണ്ട്. മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ
പുതിയ ലൈഫ്
അസ്
ഡിഗ്രിക്ക് നമുക്ക് ആ അത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഫോൾട്ടല്ല.
എന്താണ്
പക്ഷെ ഞാൻ ഇപ്പ ആലോചിക്കുന്നുണ്ട്. പ്ലസ് ടുവിനങ്ങ് സയൻസ് എടുത്താ മതിയായിര്ന്നു. റിഗവറ്റ് ചെയ്യുന്നുണ്ട്.
ഉം എനിക്ക് റിഗ്രറ്റട്ടൊന്നുല്ല എനിക് ആകെ റിഗ്രേറ്റ് ഉള്ളത് ഡിഗ്രിക്ക് വേറെ ഏതെങ്കിലും കോളേജ് എടുത്താ മതിയായിരുന്നു ഇന്നുള്ളത് മാത്രെ ഉള്ളൂ.
അവിടെ ആയോണ്ട് നിനക്ക് ഒരുപാട് ബെസ്റ്റ് മൂമെന്റസുകൾ കിട്ടീന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇൽ ബെസ്റ്റ് ആഹ് ഞാൻ പറഞ്ഞല്ലോ. ആകെ ഫ്രണ്ട്സ് മാത്രേ ഒള്ളൂ. അല്ലതൊ ബെസ്റ്റി ഒന്നും ഇല്ലടി നമ്മള് ക്ലാസ്സിലൊക്കെ ഭയക്കര സീനായിര്ന്നു. ടീച്ചേഴ്സും പിള്ളേരായിട്ട് എപ്പഴും വഴക്കും അടി പ്രശ്നങ്ങളും
വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അവിട്ന്നാണ് കിട്ടിയത്
അവിടെന്നല്ല സ്കൂളിന്ന് കിട്ടിയത്
ഏഹ്
ഓ ഏതാണോ ഓഹ് ഓഹ് മൻസ്സിലായി മൻസ്സിലായി
നോട്ട് മെൻഷൻ മെൻഷൻ വേണ്ട
ഓ താറവൊന്നുല്ല അത്
ഹലോ ഹെലോ
ഹലോ കേട്ടാ വല്ലതും
ഇല്ലില്ല
ഓക്കെ ബൈ
കോളേജ്ലെ കോ കോളേജ് ലൈഫ് ഒക്കെ ഓ എത്രയോ സിനിമയിലൊക്കെ ഓരോരുത്തര് എൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് എ അ നമ്മളൊരു കോളേജ് ലൈഫ് ചൂസ് ചെയ്യാനേ അതൊ ക്കെ തന്നെയാണ് കാരണം പക്ഷെ നമ്മുടെ ഒരു കോളേജ് ലൈഫ് വന്നപ്പോ ഇതാ കിടക്കുന്നു
പെട്ടുപോയി
സത്യം നീ ക്ലാസ്മേറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ സത്യം പറഞ്ഞെ ആ പഠിക്കുമ്പോ അത്ര വാല്യുന്ന് നമുക്ക് തോ പക്ഷെ ഇറങ്ങി കഴിയുമ്പോ എന്തൊക്കെയോ മിസ് ത്ത്ചെയ്യുന്നത് പോലെയിണ്ട് പക്ഷെ ആ ക്ലാസ്മേറ്റ് സിനിമ പോലെയൊന്നും ഒരിക്കലും നമ്മുടെ കോളേജ് ജീവിതം ആവത്തില്ലേനി
എവിടെ ചിലതൊക്കെ ഉണ്ടടി ചിലർക്കൊക്കെ ആവാം ചിലർക്ക് ശരിയാവാം ചിലർക്ക് ശരിയാവൂല
ചിലോര് വൈബ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട് സത്യം പറഞ്ഞ ന നമ്മളൊന്നും അങ്ങനെ അത്ര വൈബ് ചെയ്തിട്ടില്ല കാരണം എന്തോ കഷ്ടപ്പെട്ട് പോവുന്ന് വേലെ നമുക്ക് അതിന്റെ നമുക്ക് അറിയാം നമ്മള് വണ്ടിക്കൂലി മുടക്കി ഇത്രേ പോണ് വീട്ടീന്ന് ചോറ് കെട്ടി തരുന്ന്
സമയം നോക്കൂ
ആഹ് അത് ശരിയാണ് സമയമൊക്കെ പെട്ടെന്ന് കടന്നു പോവും
അതാ ഓക്കെ ശരി എന്നാ